ആ എന്തൊക്കെർത്താനം സുഖല്ലേ
സുഖാണ് അസ്ലാലക്കും ചായ ടിച്ചു ആ ചായ ടിച്ചു പിള്ളേരൊക്കെ സ്കൂൾക്ക് പോയി ആ ഇപ്പൊ ചെറിയൊരാളുണ്ട് ആത് ഉ ഉം ച് ചായക് ഇതാരുന്നു നമ്മള് ഉം മുട്ടപ്പന്ന് റഞ്ഞ ഒരപ്പോണ്ടല്ലോ
മുട്ടപ്പം കേട്ടിട്ടു
ണ്ടാണ് വട്ടുപത്രിയൊക്കെ ഉണ്ടാക്കൂല്ലേആറിയ്യോ ആ ആ ആധാർ ഉണ്ടാക്കിക്കാണ് അത് ഗ്രീൻ പീസിന്റെ കറി അതിന്റിവിടെ മുട്ടപ്പന്ന് പറയും എവിടാണ് ഇയാൾടെ വീടെവിടെയാണ്
ഞങ്ങള് കൊയ്ക്കോട്
ആ ആ ഞങ്ങള് ഇവിടെ തിരൂരാണ്
ആ
ചന്ത് ചായക്ക് എന്താ കടിയന്തേ,
ഇവിടെന്ന് ഒരൂ അടല്ലേ അതണ്ടാകും
ആ അടാ പുഴുങ്ങീ ട്ടോ
ആ അടാ പുയുഗ്യുന്നത് ന്നത് എലേലല്ല ഞങ്ങള് വരത്തി ഞങ്ങള് കോഴക്കട്ട മാതിരി ഉരുടീട്ടു അതിന്റെയുള്ളിൽ മസാല ണ
ആ ആ ആ നിങ്ങള് ഫുഡ് നിങ്ങള് ഫു--‌ ഫുഡ്ഡ്ണ്ടാക്കൻ ഫെവെറൈറ്റ് അവിടെ കോഴിക്കോട്ട്ത്തെ ആൾക്കാരെ ഭയങ്കര ഫുഡ്, ഉണ്ടാക്കാൻ വലുത് അതാ കുട്ട്, കുട്ട്യാള് എത്രളുണ്ട്.
എനിക്ക് രണ്ടാള്.
ആ എത്ര പ്രായം കുട്ട്യാളൊക്കെ. ആ ആ ആ സ്കൂളിൽ പോവുണ്ടോ, ആ മൂത്താള് ആ രണ്ട് വയസ്സായിട്ട് ആ ഓക്കെ ഓക്കേ. ഒക്കെ ഒക്കെ ഹസ്ബന്റൊ,
നാട്ട്തന്നെ.
ആ ആഹ് ആ മഴ, ഇണ്ടോ അവിടെ.
ഉം, ഇപ്പോ ഇന്ന് ഇരുട് ഇണ്ട്, മഴപെയ്തിട്ടൊന്നുല്ല ഇരട് പിടിച്ചുകടക്കുന്നുണ്ട്. ആ ഏ ഇവിടെ ഇരുട് പിടിച്ചുകടക്കുണ്ട് ബൈ പൈത് പൈതിലെന്നനിലക്ക് നിക്കുന്നുണ്ട്.
അതെ, ഉം ഉം ഉം. വേറെ എങ്ങനെ പോണ്, ഇതാ ഇനിക്ക് മൂന്ന് ആൺ കുട്ട്യാള്ള.
രണ്ട് പെൺകുട്ട്യാള്
രണ്ട് പേകുട്ട്യാള്ല്ലേ ആ ഉം. മൂന്നാൺകകുട്ട്യാള് ഒന്ന് ചെറിയ ആളാണ് പിന്നെ രണ്ടാ, ഒരാള് ആ ഒരാള് ഏ രണ്ടാക്ലാസ്സിലാണ്. ഒരാള് ഏട്ട് എട്ടാംക്ലാസ്സിലാണ്.
ആഹ ആഹാ
ആ ആ ആ, അവിടെ വീട്ടിലാരൊക്കെണ്ട്.
ഇവിടെപ്പൊ ഉമ്മ അ ഞാന് ഒറ്റക്കാ താമസിക്കല് ഞാനിപ്പോ ഇന്റെ വീട്ടില്. ലാള്ള് തറവാട്ടില് ഞാന് ഒറ്റക്കെന്നെ താമസിച്ചിനെ.
ആയിശേരി.
ഇപ്പോ ഇന്റെ വീട്ടിലല്ലേ അപ്പോ ഉമ്മ ഉപ്പ ഏ ഏട്ടന്മാരെ ഏ ഏട്ടന്മാര് ഓളുമ്മാരോക്കണ്ട്.
ആഹ് ആ ഹസ്ബന്റിന്റെ വീട്ടിലോ ആരൊക്കെയിണ്ട്.
എന്റെ വീട്ടില്, ഹസ്ബന്റിന്റെ പെങ്ങള് ഒരനിയന് ഏട്ടനും ഏട്ടന്റെ ഓളും. അവര് പിന്നെ വേറെയാണ് പിന്നെ ഉമ്മ, ഉപ്പ.
ആഹ് ഹസ്ബന്റിന്റെ വീട്ടും കോഴിക്കോടാ.
അവര് വടക്കര.
ആഹ്, വടക്കാരല്ലേ ആ ആയിശേരി ആ കോഴിക്കോട്, ഇന്റെ ഹസ്ബന്റിന്റെ ഫ്രണ്ട്സ്ളൊക്കെണ്ടായിന്, ഞങ്ങള് അങ്ങോട്ടൊക്കെ വരയിന്, ബീച്ച്ക്കൊക്കെ വരാല്ണ്ട്. ആ ഇങ്ങള് ബീച്ചിലൊക്കെ പോവാറുണ്ടാ. അഹ് അഹ് അഹ് ആ ഇങ്ങള് കൊറേ യയാത്രയൊക്കെ പെരുന്നാലൊക്കെ, ആയാല് കൊറേയെ എന്താണ് യാ യാത്രക്കാര് കാണാൻവരൂല്ലേ വിനോദയാത്രക്കാര്
പിന്നെ പണിയൊക്കെ കഴിഞ്ഞോ.
പണിഇല്ല്യ, പണിതാ ഏ കുട്ടികൾക്ക് കൊണ്ടോവാൻ ലെ ലെഞ്ചിന് ബി ബിരിയാണി പോലെ ഇണ്ടാക്കിട്ട് ചിക്കൻപൊരി വെച്ചിങ്ങാണ്ട്, അങ്ങനെ അങ്ങനെകൊറച്ച് കൊടുത്ത്ക്കാണ് അപ്പോ പിന്നെ അതിന്റെ ബാക്കിണ്ട് കോ ഇച്ച് പിന്നെ ചിക്കണ്ട് മസാല ആ ഉച്ചക്കക്ക്. രാത്രിക്ക് ഇനി എന്തേലും ചപ്പാത്തി എന്തേലും ഒക്കെ ചൂടാ എന്ന് വിചാരിക്ക്ണ്ട് കുറച്ചുണ്ടള്ളൂഉച്ചക്കക്ക് പിന്നെ ഹസ്ബന്റ്, നാട്ത്തെന്നെയാണ് അവര് ഫുഡ്‌ കഴിക്കെന്നും ചേലെ ദിവസ ങ്ങള് വരൊള്ളൂ ആഷോപ്പിലാണ്. കൈ ആഹ് അപ്പോ തിരക്കവുബോ വരുല്ല അപ്പോ പിന്നെ എന്താണ് അങ്ങനെ ഉം
അപ്പ ഇങ്ങള് മാത്രം ഇണ്ടാവൂ
ആ ഞാൻ മാത്ര ഉണ്ടോ ഉള്ളൂ ആ ഞങ്ങള് ഒറ്റ ക്കാണ് വീട്
ആ അതെയെ
മ് മ് അപ്പൊ ആരുണ്ടാവൂല്ല കഴിക്കാനും പിനെ രാ ചപ്പാത്തിയോ എന്തെലൊക്കെ ആയിട്ട് കടിയകള് പറ്റുള്ളൂ
ആ അതെ
സ്പെഷ്യലൊക്കെ ഉണ്ടാക്കെ നിങ്ങള്
ആ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കലുണ്ട് വൈകുന്നേരങ്ങള സ്പെഷ്യല് ഇറച്ചി കേക്ക് ഉണ്ടാക്കൂ ചട്ടിപ്പത്തിരി ഉണ്ടാക്കൂ അങ്ങനൊക്കെ ആയിട്ട് ചട്ടിപ്പത്തിരി ഇങ്ങനെ നമ്മള് മസ് ഉണ്ടാക്കും നമ്മ സമൂസേന്റെറ ഉള്ളിലക്കൊക്കെ നറക്ക്ണ മസാല ഉണ്ടാക്കും ആദ്യം ചിക്കനൊക്കെ വെച്ചിട്ടുള്ള മസാല ണ്ടാക്കും എന്നിട്ട് എന്താണ് ഗോതമ്പ് അല്ലെങ്കിൽ മൈദായിട്ട് ചപ്പാത്തി പരത്തിയിട്ട് കോഴിമുട്ടയും മുക്കിയിട്ട് ആ ചപ്പാത്തി ആ അതി ചുട്ട്ടുക്കുവ ചപ്പ ചുട്ടിട്ട് തന്നന് ശേഷം അതും കോഴിമുട്ടയും മുക്കിയിട്ട് നമ്മള് കുക്കറിലോ അല്ലെങ്കിൽ നമ്മള എല്ലാം എ കേക്ക് ഉണ്ടാക്കുന്ന കേക്ക് പാനിലോ അങ്ങനെ വെച്ചിട്ട് ആ മസാല ഇടും വീണ്ടും ആ ചപ്പാത്തി ഇങ്ങനെ മു മുട്ടയും മുക്കും വീണ്ടും മുക്കും അതിന്റെ മല്ല മസാല പും അങ്ങനെ ലാസ്റ്റ് ഒന്നിച്ചാ മുട്ടണ്ട് ഒഴിച്ചിക്കാണ്ട് അങ്ങനെട് മൂടും അങ്ങനെ നിങ്ങ എങ്ങനെ ഇണ്ടാക്കല്
ഞാൻ ഇതവരു ഇണ്ടാക്കിയില്ല എന്റെ അമായി ഉണ്ടാക്കും എങ്ങനെ ഉണ്ടാക്കുന്ന ഞാൻ അങ്ങനെ കണ്ടില്ല പക്ഷെ ചിലര് മാവ്
ആ അത് അതിന്റെ പേരെ അച്ചക്ക് അതിന്റെ പേരെ അച്ചക്ക് കേക്ക് കേക്ക ആണത് ഇത് ഇത് ചട്ടി പത്തിരിയാണ് പത്തിരികൾ ഉണ്ടാക്കിട്ട് ചപ്പാത്തി ഇങ്ങനെ മൈതട്ടി കുഴച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കിട്ട് അതില് നല്ല ടേസ്റ്റ് ആണ് ഇവിടെണ്ടാവുക അയിന് കുറച്ച് പണിയ എടുക്കണന്നള്ളു
ആ അതെ ആ അയ്ന് കൊറച്ചു തോരം പണിയാണല്ലോ ഉണ്ടാക്ക ഞാന് ഞാന് ഇത് വരെ ഇണ്ടാക്കിയില്ല അങ്ങനെ കാണാം ആ അതെ
സ്റ്റഡിയഴസ് ഉണ്ടാക്കി നോക്ക്
ഉണ്ടാക്കി നോക്കണം എന്റെ അമ്മായി ഉണ്ടാക്കും എപ്പോഴൊന്നും ഉണ്ടാക്കൂല കാരണം കൊറേ ചെലവാണ് ഒരുപാട് സാധനം വേണല്ലോ അയ്ന് മുട്ടക്കെ കൊറ മുട്ടക്കെ കൊറ വേ
എട്ട് മുട്ടക്കമാണ് എട്ട് മുട്ട എട്ട് മുട്ടൽട്ട അഞ്ച് മുട്ടക്കെ മതി നമ്മുക്ക് അഡ്ജസ്റ്റ് കുറുള്ള ആൾക്കൊക്ക അഞ്ച് മുട്ട
ആ അ ഇവിടെ പിന്ന നമ്മൾ ഒരുപാട് ആൾക്കാർള്ളോണ്ട് പോ കൊറച്ചൊന്നും ഉണ്ടാക്കി എവിടെ എത്തൂല അവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ നക്കലില്ല ഏതെങ്കിലുമൊക്കെ സമയം എന്തെങ്കിലും ഈ പള്ളയിലുള്ളവരൊക്കെ ഉണ്ടെങ്കിലും പൂതി പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കും പിന്നെ ആർക്കെയ് കൊടുത്തയക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ടാക്കുകല്ലാണ്ട് അങ്ങനെ ഉണ്ടാക്കല് ഇല്ല ഞാൻ
ആ അതെ ആ ആ എടാ കേക്ക് ഉണ്ടാക്കോ മറ്റേ സാധാ കേക്ക്
എന്ത് എന്ത്
കേക്ക് കേക്ക് ഉണ്ട വല്ലോ
ആ ബർത്തിടേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന പോലത്തെ കേക്കോ ആ ഉണ്ടാക്കും ഞാനൻ ഒരുട്ട് ഉണ്ടാക്കിക്ക്ണ്
ഏ അല്ലേ ഞാൻ ചോദിക്ക എനിക്ക് ആ സംഭം കൊറേ ഞൻട്ര ചെയ്തിട്ട് റെഡി ആയിട്ടില്ലേടോ അത്
ആ
ആ ആ വിപ്പിംഗ ക്രീം തേക്കലെക്കെ ഉണ്ടല്ലോ വിപ്പിങ് ക്രീം അതൊന്നും റെഡി ആയി കിട്ട്ണില്ല
ആ
ഉം ഉം ഉം ഉം
ഞമ്മള് പിന്നെറത്തർക്കും കൊടുക്കാനൊന്നല്ലേ നമ്മള നമ്മക്ക് തിന്ന തന്നെ അതുകൊണ്ട് എങ്ങനെയായാലും ഇപ്പല്ലല്ല പോതിക്കുന്നു
ആ ആ അത അതെ അത അതന്ന ആ തന്നെ
ന്ത മല്ല ആ ആ പിന്നെന്താ മയ
അല്ല ആ നല്ല മഴയ മല മഴന്ന പുള്ളർക്ക് പുള്ളര് പോ പോകെ ഇന്ന് സ്കൂള ഇല്ലാതായ മതിയേന്ന് റെഡ് അലർട്ട് കൊടുത്താൽ മതിയേന്ന്നക്കാണ്ടിരിയ്ക്ക്ഓര് അവർക്ക് സ്കൂള പോവാന് ഇതുവരെ സ്കൂള് പൂട്ടി കിടക്കുകായിരുന്നു ഇപ്പൊ സ്കൂൾ തുറന്നപ്പോഴാണ് ഇപ്പോ അവർക്ക് പോവതിരിക്കാണ് ഭയങ്കരത് ഹലോ
അ
കേക്കണ്ടാ
ആ ആ
ആറ ആറേഞ്ച്ണ്ട് ഇഷ്യു ഉണ്ടന്ന് തോന്നണ്ടില്ലേ
റേഞ്ച് കട്ടാതി തോന്നും ഇവിടെ റേഞ്ച്ല്ലാം കാണുന്നുണ്ട്
കാണണ്ട്ല്ലേ ഇവിടെ കഴ ഇവിടെ എന്താ മഴയിട്ടാണാവോ
സദസാ മഹട്ടു അ
ആ ആ ആ പിന്നെ എന്തൊക്കെയ വിശേഷം വേറെന്തൊക്കെയ പുതി പലഹാരങ്ങള് ഏ ഹലോ
എന്തൊ കരയുന്നെ
അവ ആ അല്ല എന്താ എന്താ പലഹാരം ഉണ്ടാക്ക നീ വേറെ എന്തൊക്കെയാ പലഹാരങ്ങൾ വേറെുണ്ട
ണ്ട് നോമ്പിന അങ്ങനെയൊക്കെ ഉണ്ടാക്കരുന്നു പിന്നെപ്പളെങ്കിലും പുതിയ മുളക്ക എന്തായാലും പൊരിക്കടികളൊക്കെ ഉണ്ടാക്കും പിന്നെ അനീത്തൽ ഇങ്ങനെ ഒരു യൂട്യൂബ് നോക്കി ഓരോ സ്പെഷ്യല് സ്പെഷ്യല് ഇങ്ങനെ ട്രൈ ചെയ്യും
അതെ ആ ആ ആ ബിരിയാണി ഉണ്ടാക്കോ ബി ബിരിയാ ബിരി
ആ ബിരിയാണി ഓ ബിരിയാണിയ മന്ത് മന്തി അത്ണ്ടാക്കില്ല ബിരിയാണി യിൽവേസും വജപൂസ ഒക്കെ ഉണ്ടാവും
അതെ ആ ആ ആ
ആ നിങ്ങള അങ്ങനെ അടുപ്പത്താണോ അല്ലെങ്കില് ഗ്യാസിനോ
അടുപ്പും ഗ്യസമൊ ചോറൊക്കെ വെക്കുമ്പോഴ നമ്മള് ബിരിയാണികളൊക്കെ കൊറെ വെക്കാ നിങ്ങള് അ അപ്പ് കത്തിക്കൊള്ളു അല്ലെങ്ക ഗ്യാസുമി ഇവിടെ വിറഗ അങ്ങനെ കിട്ടല്ലേട വ ആ എന്റെ ഹസ്ബൻഡറ് പറഞ്ഞേ ഗ്യാസ് എത്തിച്ച ഗ്യാസ് നടക്കും പക്ഷെ അപ്പ ഗ്യാസും കിട്ടാനാ പരി പരിമിതിയല്ലോ ഗ്യാസിനും പ്ര
ആ അതെ ആ എന്താന്ന് പറയുന്ന കേട്ട് ഇപ്പൊ കൊള്ളത്തില് നാല് കുറ്റീന്നോ അങ്ങനെ എന്തോന്ന് കേട്ട
ആ അതെ അതെ അതെ അപ്പൊ കിട്ടാനും പ്രയാസമാണ് അത് കാരണം ഇപ്പൊ വിറക് വാങ്ങ ണ്ടി വരും ഞാനിപ്പ ചോറൊക്കെ അടുപ്പത്ത് വക്കും എന്താണ് കറികള് എ ഉപ്പേര് തോരന അങ്ങനത്തെയൊക്കെ ഞാൻ ഗ്യാസുമേലു അങ്ങനൊക്കെ ഇട്ട്
ആ രണ്ടും കൂടെ ആയിട്ടില്ലേ
ആ ആ ആ ആ നീ എങ്ങനെ ഉണ്ടാക്ക
ഞമ്മള് ഗ്യാസിലല്ലായും ഉണ്ടാക്കിട്ടോണ്ട്ണ്ടായിരുന്നത് ഇവിടെ അടുപ്പുണ്ട് അടുപ്പ് കേ മഴ പതി ചോർന്നത് കാരണോ ഗ്യാസിമ്മലന്നെ ആയി അതിന്റെ ഇടയിൽ പെട്ടെന്ന് വെച്ചിട്ടല്ലേ നോമ്പിന് ഗ്യാസ് പ്രശ്നം വന്ന് ബുക്കിങ്ങ് ഇല്ലാതൊക്കായി ആകെ ബുദ്ധിമുട്ടായി പിന്നെ നമ്മള് ഇവിടെ വൃത്തിയാക്കി ഇവിടെ തന്നെട്ട് അടുപ്പ് പിന്നെ വെറകൊക്കെ വടെഞ മ്മക്ക് ഞമ്മളെ തൊടുവില് തന്നെ വറകും കാര്യ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊ ഞമ്മക്ക് ഇവിടന്ന് തന്നെ കിട്ടും വറകും കാര്യങ്ങളും പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യന്നുംണ്ടാവലി പിന്നെ ആ മുമ്പൊക്കെ ഒരുപാട് മുമ്പൊക്കെ ഞമ്മൾ അടുപ്പന്നെ യൂസ് ചെയ്യല്. ഗ്യാസ് ഇല്യാനും വിടെ ഇപ്പൊ ഗ്യാസൊക്കെ വാങ്ങിട്ട ഇപ്പ കൊ ച്ചായതേ ള്ളൂ ഫുള്ളടുപ്പത്തി തന്നെ ണ്ടാക്കി ഞമ്മളെവടെ കുറെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പ എല്ലാരേം കല്യാണം കഴിഞ്ഞൊക്കെ പോയി ആ സമയത്ത് നമ്മളിങ്ങനെ ആവ് പ്രസവത്തിന്റെ സമയത്ത് അടുപ്പും പ്രസവത്തിന്റെ സമയത്ത് സമയത്ത് വിറകൊക്കെ കരുതിവെക്കും കാരണം ഒരുപാട് ചിലവ് വരൂലോ അപ്പൊ പൈസ കൊടുത്തിട്ട് വിറക് വാങ്ങിവെ പിന്നെ ഓലയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ണ്ട്. അപ്പൊ അത് ഓല പൊ ഈ സമയത്ത് ഓലൊക്കെ ഫുള്ള് ചൂട്ടാക്കിയിട്ട് ഓല കെട്ടീട്ട് നമ്മള ഉം വേറെ അതിന്റെ മോളി ലിടുത്ത് വെക്കും. അട്ടത്ത് കയറ്റി വെക്കും അപ്പൊ ഓല ചെത്തുന്ന ആമയത്ത് കിട്ടുവല്ലോ പിന്നെ ചെകരി ഞമ്മൾ ചേരിം ചേരിക്കെ ആ സമയത്ത് വങ്ങി വെച്ച ചേരിം വെ റകളൊക്കെ ഇഷ്ടമാതിരി ണ്ടായിരുന്നു പിന്നെ ഇന്റെ ഇടൽ ഇവിടെ- ആങ്ങളക്ക് കുറ്റി അറിക്കാൻ വേണ്ടിയിട്ട് തെങ്ങൊക്കെ മുറച്ചിരുന്നു. അയിന്റെ വറവുകളൊക്കെ ഉണ്ടായിനു ക്ഷെ അടുപ്പ് കത്തിക്കൽ തുടങ്ങിയാരേ പിന്നെ അതൊക്കെട്ത്ത് നല്ല വെയിലും അല്ലേ ഉണക്കാ ഉണങ്ങി കിട്ടാൻ പ്രയാസല്ലാലോ.
ഉം ഉം ഉം ഉം
അതൊക്കെ തന്നെ കത്തിച്ച് ഇപ്പൊ വിറക് അതൊക്കെ കഴിഞ് ഞ്ഞിപ്പ അ ട്ടത്ത് കുറച്ച് ചേരിം കാര്യങ്ങളൊക്കെ ണ്ട്. പിന്നെ അങ്ങനെ മട്ടലുകളൊക്കെ ണ്ടാവും. അടുപ്പ് കത്തിയാനൊന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊന്നുല്ല.
അന്റെ പണികള് കഴിഞ്ഞാ?
ഇല്ല ന്ന ഞാൻ പിന്നെ വിളിക്ക വേറെ കോള് വരുന്നുണ്ട്.
ഓക്കെടാ.
ന്ന ഇങ്ങള് വെച്ചോളെ ആ ശെരി.